ഹലോ ആഹ് കേക്കാമോ
ആഹ് കേക്കാ എന്തോന്ന് പരിപാടി
പരിപാടിയൊന്നൂല്ല വെറുതെ നടക്കുവായിരുന്നു.
ഉം
പിന്നാ സിനിമക്കൊക്കെ പോയോ?
ആ സിനിമയ്ക്ക് ഞാനിപ്പോ ലാസ്റ്റ് പോയത് വാഴ ഞാൻ അങ്ങനെ അധികം തിയറ്ററിലൊന്നും പോവാറില്ല ഏതെങ്കിലും ഒരു സിനിമ ഇങ്ങനെ കാണണോന്ന് തോന്നി അങ്ങനെ പോകും അല്ലെങ്കി ഓ ടി ടി റിലീസ് ഉണ്ടല്ലോ ഇപ്പൊ ഒരു മാസം ഒന്നര മാസോ അല്ലാം ആകുമ്പോ
ആഹ് ഇണ്ട് ഇണ്ട് ഞാനിപ്പോ ഞാൻ ഇന്നലെ ദൃശ്യം കാണാ
ആ അതെങ്ങനെ ഉണ്ട് കൊള്ള
കൊള്ളാം നല്ല സിനിമയ തിയേറ്ററിൽ പോയി കാണണം അല്ലെങ്കിൽ സുഗോണ്ടാക്കൂല്ല
ഓ അത് തന്നെ തിയറ്ററിലൊക്കെ ഇപ്പ ആ വാഴക്ക് പോയതേ ഉള്ളു
ആഹ് ഇത് പക്ഷെ നമ്മള് വണ്ണും ടൂ ഒക്കെ ത്രീ ഒക്കെ കണ്ടതല്ലേ അപ്പൊ ബാക്കീം കൂടി തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന്റെ രസു ഉണ്ടാവും.
ആ അത് തന്നെ തിയേറ്ററിില് വേറൊരു വൈബാണ് ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കാണുണൊരുരിതല്ലല്ലോ
അതെ നമ്മള് ഫോണില് ചെറിയ ഫോണിലിരുന്ന് കാണുന്ന പോലെയല്ലല്ലോ ഇത്
ആ അത അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്
അതെ
അപ്പോഴ അവിടെ പോയി കാണണം ടിക്കറ്റ് ഞങ്ങളിങ്ങനെ നോക്കിയാരുന്നു പക്ഷെ എല്ലാം ഫുള്ളായി
ആഹ് ഫുള്ളാണ് മിക്കടത്തും ഫുള്ളാണ് ഞാനപ്പ ഇന്ന് വീട്ടിലുള്ളവർക്ക് ബുക്കീത് കൊടുക്കാന്ന് വിചാരിച്ചിടിത്തിട്ട് ഒരു രക്ഷീല്ല എല്ലാം ഫുള്ളാണ്
ആഹ് ഫുള്ളാണ് ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി കിട്ടി
ആഹ് നൂറ് കോടിട്ടി
ഉം ഉം അപ്പൊ അത്രേം നല്ലത് തന്നെ എല്ലാരും പറയുന്ന് ഞാനിങ്ങനെ റിവ്യൂ എല്ലാം നോക്കും പുതിയ സിനിമ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഈ ദൃശ്യം അതൊക്കെ നമ്മൾ മുമ്പേ കണ്ട ഒരിതു ഉണ്ടല്ലോ വണ്ണാൻ ടൂ ഉം അപ്പൊ എല്ലാരും പറയുന്ന നല്ല സൂപ്പർ സിനിമ ഒന്നും രണ്ടും പോലെയല്ല അതിനെ ക്കാലും നല്ലതാണ് പോയി കാണൊ ണോന്ന് പറയാന്നു
കാണാനായിട്ടുണ്ട് കാരണം നമ്മൾ പ്രതീശ് ക്കാത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സീൻ വരുമ്പോഴും വായേം പൊളിച്ചിങ്ങനെ ഇരിക്കും
ആഹ എന്താവും എന്താവന്നുള്ളരി തില്ലേ അതന്നെ ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻ്റ് കണ്ടപ്പഴും അങ്ങനേര്ന്നു. പിന്നെന്തൊക്കെയാ നമ്മൾ തന്നെ അത് ഒന്നൂടെ മനസ്സിലാവണമങ്കി രണ്ടാത് അതൊന്ന് ബേക്കിക്കി നോക്കണം. ആ രീതിക്കാണ് ടെസ്റ്റുകൾ വരണത് ഉം.
സിനിമയാണ് കണ്ടിരിക്ക്യ, കണ്ടിരി ക്ക്യന്നല്ല എല്ലാവർക്കും ഇഷ്ടാവണം.
ഉം.
അങ്ങനെ ഇന്നല അതിന് പോയി.
ഓ പിന്നെ കൂടുതലും തിയേറ്ററി പോയിതന്നെയാ കാണുന്നത് അതെ ഓ ടി ടി റിലീസുകള.
തീയറ്ററില് അങ്ങനെ പോവാറില്ല ഞാനീ പറഞ്ഞോട്ട് ദൃശ്യം എന്തായാലും. കാണണംന്ന് പറഞ്ഞു ന്നെ ഇര്ന്നത അ പോയി കണ്ടു പിന്നെ. ഏ നാട്ടില് പോവുമ്പഴാണ് പിന്നെ എവിടെങ്കിലുക്കെ പോവാ. അങ്ങനെ വാഴ കാണാൻ പോയായിരുന്നു റശം പിന്നെ കൂടുതലു- കിട്ടീറ്റ് ആ കേർണ സമയം കിട്ടാറില്ല അങ്ങനെ. അപ്പൊ ഓറ്റിറ്റിലിങ്ങനെ കാണും.
ആഹ എനിക്ക് എന്തോ ആയി. പണ്ടത്തെ സിനിമകളെല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ. ഇപ്പോഴത്തെ ഇഷ്ടംല്ലന്നല്ല ഒരു പണ്ടത്തെേന്റെ ആ ഒരുത് ഇതെനിക്കിങ്ങനെ കിട്ടുന്നില്ല.
ടി ട്ടൂല
അ ഒരു ഒരിക്കൽ കണ്ടാ പിന്നെ അത് കാണാനുള്ള ഒരു ആഹ്
ണ്ടത്തെ സിനിമ നമ്മളിങ്ങനെ പിടിച്ചി രുത്തുര് ന്നു കാണ
ആ ഒരു കുടുംബ ചിത്രങ്ങളാണ് നമുക്ക് കുടുംബത്തിന്റെറെ കൂടെ ഇരുന്ന് കാണാൻ പറ്റണ്ട ഒരുപാട് ചിത്രം പക്ഷെ ഇപ്പോഴത്തെ ഇല്ല അങ്ങനെ അങ്ങനെ നമ്മുക്ക് എന്തോ ഇല്ലാങ് ഇതാവൂലേ എനിക്ക എങ്ങനെയാണ് എല്ലാർക്കും എങ്ങനെയാന്ന് അഞ്ഞൂടാ ചെല സിനിമകളൊക്കെ തൊടങ്ങി കഥയില്ലാതെങ്ങ് അവസാനിക്കും അപ്പൊ തന്നൊ കാണാനോള്ള ഒരിതങ് ത് പോ
ചെലതിന ആദ്യം തുടങ്ങിയ ഒരു കഥയൂ ല്ല പക്ഷെ പിള്ളേർക്ക് പറ്റിയതൊക്കെ ആയിരിക്കെള്ളൂ കൂടുതലും
ആഹ ഇപ്പോഴത്തെ ന്യൂജം പിള്ളേർക്ക് ആ സിനിമയാണ് ഇഷ്ടം
അതെ കഥയില്ലെങ്കിലും അവര് കണ്ടോളും
ആഹ ഇപ്പൊ പിന്നെ കൂടുതല് വയലൻസ് ഒക്കെ ഉണ്ണിമഖുന്ദന്റെ മാർക്കും അങ്ങനെ ഭയങ്ക ഭര വയലൻസ് എന്ന് പറയണ കേട്ട് അതൊക്കെ തന്നെ നിരോധിച്ച തോന്നണല്ലേയ് ആ സിനിമയെല്ലാം
ആഹ നിരോധിച്ചു
ഉം
എനിക്ക് പക്ഷെ അങ്ങനത്തെ സിനിമകളോടൊന്നും വലിയ കാര്യവല്ല
ഇഷ്ട ആണെന്നാ ഇഷ്ട അല്ല എന്നാ
ഇഷ്ടല്ല
എനിക്കിഷ്ടല്ല ഈ വയലൻസ് അ ഒരു പാട് ആശ മൂവി എനിക്കിഷ്ടാ ല്ല ഒത്തിരി ഒരു കഥ ണ കേട്ട നമ്മക്ക് കണ്ടുകൊണ്ടിരിക്ക
ആഹ എനിക്കിങ്ങിനെ കഥ ഒള്ളതും പിന്നെ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവണം ടൈപ്പ് അതൊക്കെയാണെങ്കിൽഴപ്പ കുപ്പല്ല ഇതൊരു കഥയില്ലാത്തത് വെറുതെ നമ്മള് പൈസ കളഞ്ഞു കാണേണ്ട ആവശ്യം
ആ ഈ ത്രില്ലർ മൂവിയൊക്കെ നല്ല ഇഷ് ങ്ങനെ ഈ സേതുരാമർസി ബി യന്ന് മമ്മൂട്ടിടെ അങ്ങനെയൊക്കെ അടുത്ത നിമിഷെ എന്താ ന്താവ് എന്താന്നൊ ള്ള
ആഹ പക്ഷെ എനിക്ക് അങ്ങനത്തെ സിനിമകളൊന്നും ഇഷ്ടല്ല ഞാൻ സേതുരാമയ്യ് ര് പകുതിയ എന്തോ കണ്ടിട്ടുള്ളൂ ക്ക് ങ്ങനത്തെ സി ബി ഐ സിനിമകളോടന്ന് അത്ര ത ഇതും പക്ഷെ ദൃശ്യം പിന്നെ ഒന്ന് രണ്ടും കണ്ടു പിന്നെ അടുത്ത എന്ത് സംഭവിക്കുംന്ന് ഓർത്തിട്ട്?
ആ പക്ഷെ എനിക്ക് മമ്മൂട്ടിടെ സേതുരാമയ്യ്റ് നേരെ അറിയാനുണ്ടല്ലോ അതെനിക്ക് നല്ല ഇഷ്ട്ടാ യി
എന്റെ വീട്ടിലെല്ലാവർക്കും അങ്ങനത്തെയാണ് ഇഷ്ടം എനിക്ക് പക്ഷെ അങ്ങനത്തെ അതിനോ
ആ ആ എനിക്ക് അതൊ ക്കെ ഇഷ്ടണ് പിന്നെ ഈ ഇമോഷണലൊക്കെ എനിക്കി കണ്ടാല് ഭയങ്കര വെഷമം. അതുകൊൺ അത് ആ എനിക്ക് കോമഡി ദിലീപിന്റെ സിനിമകൾണ്ടല്ലോ സി ഐ ഡി മൂസ് തിളക്കം അതക്കെ നല്ല സിനിമകളല്ലേ? അടിപൊളി എന്റിങ്ങാണ് അതിന്റെ എല്ലാംന്നു ആ അങ്ങനെയൊക്കെ ഇഷ്ടണ് ആ സിനിമ ഇപ്പഴ് വന്നാലും ഞാൻ ടിവില് ഇങ്ങനെ കാണും.
കാണും ഞാന് ഓര്ടക്ക് ഇങ്ങനെ കാണാനായിട്ട് തോന്നീട്ട് പിന്നെ ഞാൻ ഡൗൺലോഡ് ആക്കിട്ട് കണ്ടാരുന്നു.
ഉം അത് തന്നെ അത് ലെ പാട്ട്കള് ഇപ്പഴും നല്ല പാട്ട്കളല് ദിലീപിന്റെ ആ സെ ഷെ ഇപ്പഴത്തെ ദിലീപിന്റെ സിനിമയ്ക്ക് ആ ഒരിത് കിട്ടൂല്ല.
ഇല്ല...
മ്
കാണ് അതിന്റേതായോ ര്
ഓ അത് തന്നോരു. കുടുംബ ജയറാമിന്റെയൊര് ഒരുപാട് സിനിമ ഇപ്പൊ പേരന്നും എനിക്ക് ഓർമ്മയില്ല പേരറ്ഞ്ഞ് ഒരുപാടി ങ്ങനെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റണ സിനിമകളുണ്ട്.
അതന്നെ അങ്ങനെ കൊറേ സിനിമകള് കൊറേ കഥയില്ലാത്തത്, കൊറേ കഥ ഒള്ളത്
ആഹ്, പിന്നെ ഞാൻ ഇപ്പഴും തിയേറ്ററിൽ പോയി കണ്ട വാഴയുണ്ട്, പിന്നെ ദൃശ്യം കാണാ വാഴക്ക് മുമ്പ് ഞാൻ കണ്ടത് ആട് ജീവിതമാണ്. അയ്ന് ശേഷം പിന്നെ ഒന്നും കണ്ടില്ല
ആഹ്, വാഴ എങ്ങെനിണ്ട് കണ്ടിട്ട് കരഞ്ഞോ, വെഷ്മായിക്കാണുവല്ലോ
ഓ ഓഹ്
സങ്കടം വന്നോന്ന്.
ഹാ ലാസ് സെക്കൻ പാർട്ട് സങ്കടംകരവാ ആദ്യത്തെ പാർട്ട് കോമഡി
ആഹ് അതെ
ആഹ് സെക്കൻ് പാർട്ട്, പിന്നെ സ്കൂളിലേക്ക് കൊറെ എല്ലാ വല്ല കൊറേക്കെ കാണിക്കുമ്പഴേ നമ് നമ്മളാ പഴയ സ്കൂൾ ലൈഫിന്റെ ഒര് ഇതൊക്കെ നമ്മക്ക് ഓർമ്മ വരും. ആഹ്, അങ്ങനെ ആ വാഴ ഫസ്റ്റിനേക്കാലും സക്കന്റ് ഇഷ്ട്ടപ്പെട്ട്.
ആഹ്, ഫസ്റ്റ്ല് വെറുതെ അടി ഇടിം പിള്ളേര്ടെ ആഹ് വഴക്കും അങ്ങൻത്തെക്കെയായിരുന്നു.
ഹ്മ്മ് കൊള്ളാം നല്ല സിനിമ തന്നെ, ആ പിന്നെ അവരെന്ന് വെച്ചാ സിനിമയായിട്ട് ഒരിതുല്ലാതെ വെറ്തെ റീ റീൽസെയ്തടന്നവർ ഇത്രേം അഭിനയിചെന്ന് പറയുമ്പ
അതെ, ഇപ്പന്നിട്ട് അട്ത്ത് ഈ അട്ത്തറങ്ങിക്ക്ണ വേറൊരു സിനിമയില്ണ്ട് അതിലഭിനയിച്ച ആ അത് ലേഡില്
ആഹ് ഞാൻ ഇങ്ങനെ എന്റെ ഒര് കൂട്ടാരി പോയ് കണ്ട് പക്ഷെ ആ സിനിമ അത്ര പോരെന്ന് പറയ്ന്ന്.
ആഹ് പോരെന്ന് പറയ്ണ്, കോളേജ് ലൈഫ് എന്തോ ആണെന്ന് തോനുന്നു അയില് കാണി
ആഹ് ഹാഷിറല്ലി ഒള്ളത് ഇതില് വാഴേല്. ആഹ്
എല്ലാവർക്കും ഇഷ്ട്ടാവൂലത്. ആഹ് മധുവിധു ഞാന് ഇന്ന് കണ്ടു.
കണ്ടല്ലേ ആഹ്, ഞാനിങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങന ഏഹ് ഇങ്ങനെ എ ട്ത്ത് വെച്ചേഴാ അപ്പഴാണിങ്ങളെയെല്ലാം വിളിക്കാംന്ന് വിചാരിച്ച് പിന്നെ കാണാംന്ന് വിചാരിച്ച്. മക്കളൊന്നും സമ്മതിക്കുന്നില്ല, അതിന് സിനിമ കാണണെങ്കില് നമ്മള് എനിക്കൊര് ഡിസ് ഡിസ്റ്റർബൻസില്ലാതെ ഇങ്ങനെ കാണണം എട എടയ്ക്കിങ്ങനെ നിർത്തി അങ്ങനെ വെയ്ക്ക്‌ണൊന്നും ഇഷ് ഷ്ട്ടമല്ല. ആഹ്
അപ്പം ഇന്ന് ഉച്ചക്ക് ശേഷം പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇരുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ട്.
ആഹ് എനിക്കില്ലാമ്പിത് ഹോട്ട്സ്റ്റാറ് ഫ്രീയാണ്. ഞാൻല്ല ഫോൺ കൊറച്ച് എം ബി ഉള്ളതാണ് റീചാർജ് ചെയ്യുന്നത്. ഈ പി എസ് സിയുടെ ക്ലാസും കൂടെ ഉള്ളതുകൊണ്ട് ണ്ട്, അപ്പഴെ എനിക്ക് ഈ ആമസണങ്ങനെ കൊറ യാ ഓൺലൈനായിട്ടുള്ളതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് പിന്നെ അതിലങ്ങ് കേറി കണ്ടാമതി, ആഹ്
ഞാൻ ടെലഗ്രാമ് വഴി കേറ്റിട്ടാ കാണാറ് കൂട്തൽ
ടെലിഗ്രാമല്ലേ ആഹ് ഞാൻ ഈഹാ ഹോട്ട്സ്റ്റാറുണ്ടല്ലോ അതിനകത്ത് തിനകത്ത് കേറി പഴയതും പുതിയത എല്ലാം ഉണ്ടമ്മക്ക് ഏത് വെണെങ്കിലും കാണാം, അപ്പം ഞാൻ പുതിയത് ഇതാണിപ്പം ഇങ്ങനെ കാൻണത്. ഹ്മ്മ് ഇ
ഇനിയിപ്പൊ കൊറേയൊക്കെ എറങ്ങാനിരിക്ക്ണ്‌ണ്ട് തോന്ന്ണു ഒട്ടിറ്റില്
ആഹ് ഏതൊക്കെ ഇപ്പ ഏതാ എറങ്ങല് പാട്രി കേട്ട്ന് അത് അതങ്ങാണ്ടല്ലേ ഇറങ്ങിയത്. പക്ഷെ അത്, ആഹ് അത് എനിക്കും ഇഷ്ടമല്ല അങ്ങനത്തെ സിനിമ, ഞാൻ ലൂസിഫറുണ്ടല്ലോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കങ്ങനെ കാണാൻ തോന്നി ട്ടേ ഇല്ല. ഹ ഹ, അതെന്താ എന്തോ ലൂസിഫർ അതേപോലൊരു സിനിമ ഉണ്ടല്ലോ അതിന്റെ സെക്കൻ പാർട്ട് നായമ്പുര, ഞാൻ അത് കണ്ടിട്ടില്ല. എനിക്ക് ചില സിനിമകളിന്ന് ഇങ്ങനെ ആദ്യമേവ വരുമ്പോഴ എനിക്ക് അങ്ങനെ മൈന്റ് വരൂല. അങ്ങനെ ഞാൻ കാണൂല.
ആ. എമ്പുരാൻ ഞാൻ പോയി കണ്ടായിരുന്നു തിയേറ്ററിൽ. അത് ലൂസിഫർ ഞാൻ, ഈ അച്ഛനങ്ങനത്തെ സിനിമ സിനിമേക്കെ ഇഷ്
ആഹ് എന്റെ വാപ്പാക്കും അങ്ങനെയാണ്. ഭയങ്കര ആക്ഷനൊക്കെള്ള സിനിമ ഉണ്ടല്ലോ. അപ്പോഴ ഈ ഹോം തിയേറ്ററൊക്കെ വീട്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നല്ല സൗണ്ട് എല്ലാം കൂട്ടി കാണും. എനിക്ക ഇഷ്ടല്ല ഞാനിങ്ങനെ ആക്ഷനൊക്കെ വരുമ്പോൾ കുറ ചങ്ങ് പൗസാക്കും. ഇങ്ങനെ ഇതടിച്ചു കളയും.
ആ ഇത് അച്ഛന അങ്ങനത്തെ ഇഷ്ടാ. അപ്പ അങ്ങനെ വീ വീട്ടീന്ന് ലൂസിഫർ കാണാൻ പോയായിരുന്നു എല്ലാരും കൂടി. പിന്നെ അതഴിഞ്ഞപ്പോ അയിന്റെ ബാക്കി ആണ് എമ്പുരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, എടി പോവാമുക്ക് പോയി കാ ങ്ങൾ എല്ലാവരും കണ്ടു. എന്നെ നിർബന്ധിച്ചച്ച് കൊണ്ടുപോയി, അങ്ങനെ എൻബുരാൻ പോയി കണ്ട്.
ആ.
നല്ല സിനിമയായിരുന്നു.
കൊള്ളാലെ. ഞാൻ പിന്നെ എന്തോ അതെനിക്കിങ്ങനെ കാണാൻ തോന്നീട്ടില്ല ഞാൻ പിന്നെ കണ്ടതും ഇല്ല.
ആഹ് ഞാൻ പിന്നെ ഒറ്റപ്രാവശ്യം കാണുള്ളൂ അങ്ങനത്തേക്ക. പിന്നേം, പിന്നേം കാണാണെ എനിക്ക ഇഷ്ടല്ലാ.
ആ.
പിന്നെ കോമഡിയക്കെ ആണെങ്കിൽ കൊഴപ്പില്ല ഒന്ന്, രണ്ട പ്രാവശ്യക്കെ കാണാം.
ഉ അത് തന്നെ, കോമഡി സിനിമ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാൻ തോന്നും. ചെറിയൊരു കഥയും കാണും പിന്നെ കോമഡിയും.
അതെ.
ഉം.
അങ്ങനത്തൊക്കെ സിനിമകളൊക്കെ കൊള്ളാം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇറങ്ങണത് കുറവാണ് കോമഡി കൂടുതൽ ഇതുപോലെ ആക്ഷൻ ഇടി
ഉ പിന്നെ ഒരു കഥയില്ലാത്ത കൊറെേ സിനിമകൾ, എനിക്ക് അങ്ങനത്തെ ഇഷ്ട്ടല്ല.
ആ.
ഉം.
കൊറേണ്ട് ഇപ്പൊ അങ്ങനത്തെ.
ആ
എന്നാ ശരി ഞാൻ വിളിക്കാം.
ശരി.
ആ
എടാ എ